ഹലോ
ഇത് കിട്ടുന്നില്ല റേഞ്ചില്ലേ
റേഞ്ച് കുറവാ തോന്നുന്നുണ്ട്ട്ടാ ഞാൻ ഇരിക്കുന്നിടത്ത് റേഞ്ച് ഉണ്ട്
ആഹ്
ങ്ങൾ നിക്ക്ണോട്ത്ത് റേഞ്ച് കൊറവാ തോന്ന്ണ്ട്. അതാണ് കിട്ടാത്തത്. വേറൂമി
കൊറവുണ്ടോ സംശയംണ്ട്. ന്നാപ്പൊ മയേം കൂ
ആഹ് മഴ പെയ്ത്ണ കാരണാവൂലെ? ഉം ഉം ഇനി കുട്ട്യേൾക്ക് വരുമ്പോൾക്ക് ചാട കടി ണ്ടാക്കി കൊടുക്കണ്ടേ, എന്താ സ്പെഷ്യല്?
സ്പെഷല ഒന്ന് സായക്ക് ബേക്കറി ണ്ട മഴയാ പിന്നെ ഉണ്ടാക്കാനും തോന്നുന്നില്ല
പിന്നെ കുഞ്ഞു കുട്ടിയള്ളതല്ലേ കയ്യില് പിന്നെന്ന് ചോറ് എന്താ ഉണ്ടാക്കിയത് വെറ ചോറ ഉണ്ടാക്കിയത്
ആഹ ചോറന്നെ ിയിട്ടുണ്ട്ോ
ഫുഡൊക്കെ ഇണ്ടാക്കോ
ഹസ്ബൻഡോ
അല്ല നീ ഫ ഫുഡൊക്കെ ഉണ്ടാക്കോ ആ മറ്റേ മ മ ബിരിയാണി അങ്ങനത്തൊക്കെ ഉണ്ടാക്കോ
ഓ ആ അങ്ങനത്തൊക്കെ ഉണ്ടാക്കോ ണ്ടല്ല കയ്യില്ലല്ല നോക്കിയന്തോ വേണ്ടത്
ആഹ അതന്നെ യൂട്യൂബിൽ എല്ലാം ഉണ്ടല്ലോ അപ്പൊ അ നോക്കിയാ മതി
സാധനമുണ്ട് എന്തന്നും പേര് കിട്ടാത്തന്ന് അടച്ച വെക്കാലും മതി പേര് കാേണം
അതന്നെ ഞാനും അങ്ങനെ തന്നെയാണ് അതില് നോക്കിട്ട് തന്നെയാണ ഒക്കെ ചെയ്യുന്നത്
ഉ അപ്പൊ നക്ക് പേക്കല്ല ഒരാളോട് ചോദിക്കൊന്നും വേണ്ട അത
വേണ്ട അതന്നെ ഉ ഒരാളോട് ചോയി സംശയം ചോദിക്കണം അതെന്താ ചെയ്യണ്ട ഇതെന്താ ചെയ്യണ്ട്
ചെയ്യണ്ട അപ്പ അങ്ങനെന്ന അങ്ങനെന്നെ ഓരോന്ന് കൊറച്ച് പിന്നെ ഇപ്പ നമക്ക്റ പിന്നെ മനസ്സിലാാവല്ലോ എങ്ങനെയാണ്
ഉം ഉം
മുക്ക മതി
ആഹ ആഹ
നിങ്ങള് എന്താസ്ബന് തന്നെ
ഹസ്ബൻഡറ് കൾഫിലാണ്ോ
ഇതന്നെ ആ അപ്പൊ വീട്ടില് ഉമ്മക്കണ്ടോ
ഉം ഉമ്മ മരിച്ച് ഉമ്മ ഉമ്മ പെങ്ങ ഒരു ജ്യേഷ്ഠന് ഒക്കെ മരിച്ച്ു ഞങ്ങിപ്പോൊ വാടകക്ക് നിക്കണം മറ്റേ ഫ്ളാറ്റിൽ ക്ക് ഉമ്മ മരിച്ചതിന് ശേഷം ഉം ഉമ്മ മരിച്ചിട്ട് അധികമായിട്ടില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ളൂ മൂന്ന് വർഷം ആട്ടുള്ളു
ഏർ അത്പ്പ എന്ത് എന്ത്
മട മരണം പെട്ടെന്ന് തന്നെരു മരണായിരുന്നു ഒരുമിച്ച തന്ന എല്ലാരും ഒരുമിച്ച തന്നെ ആായിരുന്നു ര രണ്ടാള മാ അത്ര വേറെ പോയിട്ടുണ്ടായിരുന്നള്ളോ രണ്ട മൂന്നാള് വേറെ പോയിട്ടുണ്ടായിരുന്നള്ളോ അ രണ്ടാള്ും ഞങ്ങള് പിന്നെ അനിയന്റെ ഈ കട അനിയനൊക്കൊയിരുന്നു രണ്ടാൾ ഉ മമ്മടെ മരണം പെട്ടന്ന് തന്നെ മരണായിരുന്നു ഇരുപത്തൊന്ന്ു ദിവസം ആസ്പത്രിയില വണ്ട വെന്റിലേറ്ററിലും ഐ സയിലും ഒക്കെ കിടന്നിട്ടാണ് ഉം പ്രായം അറുപത്തി അറുപത്തൊമ്പതാ അറ്റേ ഉള്ളൂ
ഉം ഉ
ഉം ആ എഴുപത് വയസ്സയിണ്ടാവും മൂന്ന് മൂന്നാമത്തെ വർഷല്ല എഴുപത്തിമൂന്ന് വയസ് മൂന്നാമത്തെ വർഷാണ് ഉം ഉം ഇക്കാട ഒരു ജ്യേഷ്ഠന് ഉണ്ടായിരുന്ന ബിരിയാണി പണിക്കാരനാണ് അത് മരിച്ച പിന്നെ മൂത്തർ നിങ്ങളുണ്ടായിരുന്നു അതും മരിച്ച് ഒക്കെ ഒരോ അസുഖങ്ങൾ വന്നിട്ട് മരിച്ചതാണ്
ഏ അങ്ങനെ പെട്ട
ഉ എന്താണ് കാൻസർ എനിക്ക് ക്യാൻസറും പെങ്ങൾക്ക് ലിവറിന്റെ ലിവർ വെള്ളം നിന്നിട്ട് അതും അങ്ങനെ മരിച്ച്
ഉ അല്ലേ
സ്റ്റെക്ക് ആയിട്ട് കിട്ടണല്ലേ ക്ലിയർയിട്ട് കേൾക്കണില്ല
കേൾക്കണ് ള്ളന്റെ അതാണിപ്പം എന്റെ സിം ഒന്ന് പുതിയത് വേറെൊന്നിട്ട് ആഹ
നാല് നാത്തൂമാരാണ് മൂന്ന് അയിത്ത് മൂത്താളാണ് മരിച്ചത് ഇ മൂന്നാളും കൂടിുണ്ട് ഒരാള് ഗൾഫിലാണ് മസ്‌കറ്റിലാണ് ഉ
ഉ പിന്നെ വേറെന്തൊക്കെയോ ചായൊക്കെ കുടുക്കുന്നുുണ്ടോ
ചായ കുടിക്കലൊക്കൊണ്ട് ഏ എന്തേലും പലഹാരങ്ങൾ ഉണ്ടാക്കലാണോ ഇപ്പൊ പലഹാരങ്ങൾ ഇപ്പ അങ്ങനെ ഉണ്ടാക്കവെച്ചിട്ടാ
അതന്െ എന്നും അറിയാൻ നമുക്ക് പറ്റൂല കേടുാണ് പിന്നെ കുട്ടികളൊന്നും ആരുല്ലെങ്കിലും പിന്നെ അതിന
ആഹ ശരിയാണ് ഇക്ക പറയൂ എന്നും ഉണ്ടാക്കാന്ന്ക്കണ്ടാ വില കേടും പിടി ഇിക്കും
അത് ശരിയാണ് നമുക്ക് പെണ്ണക്കടടി അറത് പുറത്തുന്ന് വാങ്ങാനന്ന് വെച്ചാല് അതും കേടാണ് നമ്മളണ്ട വയ്കലോ അതും
പുറത്തുന്ന് വേടിക്കാണ്ടിരിക്കയ നല്ലത് അവര് പൊരിച്ചെ പൊച്ചെണ്ണ പൊരിച്ചെണ്ണ പൊരിച്ചെണ്ണ പൊരിച്ച പൊരിച്ച പൊരിച്ച പൊരിച്ച പൊരിച്ച വീട്ടിലുള്ള എണ്ണയിലാണ് അവർ ഉണ്ടാക്കുക
ശരിക്ക് കണ്ടുള്ളതല്ലേ ഉം പിന്നെ അതിന്റെ ശേഷം അത് കണ്ട ശേഷം ഞാന് പുൊറത്തന്ന് ഉ ആഹ നമ്മള് സാധാ നല്ലൊരു എണ്ണയിലെല്ലാംണ്ട ക്കണ
ഞമ്മള് തന്നെ ഉണ്ടാക്കും ഇപ്പൊ എല്ലാം സാധനം പുറത്ത് അങ്ങനെ വാങ്ങാ കിട്ടിയാലല് നമുക്ക്ന്നെ ഉണ്ടാക്കാാലോ എല്ലാ സധനം കിട്ട് ഉണ്ടല്ലോ ഇപ്പോ കടയിൽ പോയോ സൂപ്പർമാർക്കറ്റിൽ പോയോ എന്തൊ ഒരു സാധനം കിട്ട നമ്മുക്കന്ന ഉണ്ടാക്കി നമ്മുക്ക് മെനക്കെടന്നന്നള്ളു അയിന്റെ നമുക്ക് നോക്കി നിന്ന ആയതാലും നമുക്ക് തന്നെ ഉണ്ടാക്കാം
ഉ സമയം നോക്കിട്ടാ
ആഹ
ഉം കുട്ടികള് ട്യൂഷനൊക്കെ പോണണ്ടോ മൂന് ട്യൂഷൻ പോണുണ്ടാ ട്യൂഷൻ അവിടെ അടുത്താ സൈക്കിൾ മല സ്കൂളേക്ക് പോവ
ഇല്ലല്ലേ
ആ ഒ ആ ഒന്നില പഠിക്കണല്ലേ ആഹ ആ ആ ഒന്നിലാണല്ലേ
കഴിഞ്ഞപ്പോ നോക്കല്ല ഇല്ല
അ
വണ്ടിണ്ട് സ്കൂൾ ബസ് ഉണ്ട് ഇത് ബസ്സിലല്ലോ ഓട്ടോയില ആക്കിക്കണേ ആ ഒന്നില്ല
ഉം ഉ ആഹ ഉഹ
അപ്പ പിന്നെ ആ അതെതെ
ആഹ ഉ മദ്രസ സ്കൂൾ ഒന്നിച്ചിട്ടുള്ളതാണോ അതോ മദ്രസ വേറൊണ് അങ്ങനൊയിറ്റാവ അല്ലേ പഠിക്കണണ്ടാവ
ചില ഒരു മദ്രസ് സ്കൂൾ ഒന്നിച്ചിട്ടാണ് പഠിക്കുക ഒന്നിലായാലും പത്താം ക്ലാസ് വരെണ്ടാവല്ലോ
അയി അത് കാരണം കുറച്ചൊന്ന് പോകണം എന്നന്നട്ട് മദ്രസ്സക്കും വണ്ടി തന്നെയാണ് മദ്രസ്ക്കെ ഉസ്ാദ് തന്ന വണ്ടിട്ടലാണ് അങ്ങനെ ഒരു വണ്ടി ണ്ട് കൊറച്ച് ദൂരെയത്കൊണ്ട് അ ഒരുമിച്ചില്ലൽ ചേർത്തിട്ടേല്ല ന